ആ കേ
ആ എന്തെടുക്കുവായിരുന്നു
എന്തോ
എന്തെടുക്കുവായിരുന്നു
ഓ പിള്ളേരെയൊക്കെ ഒന്ന് കിടത്താൻ വേണ്ടി നോക്കുവാരുന്നു
ആണോ നല്ല ബഹളമുണ്ട് രാത്രി ഉറങ്ങാൻ മടിയാണോ
എന്തോ അല്ല അവരൊക്കെ ദേ രാത്രി മോളാണ്‌ മോള് അവൾക്ക് പപ്പെടെ കൂടെ കിടക്കണം
ആ അത് ശരി ആ ആ
രാത്രി എന്നെ അന്വേഷിച്ചു എണീറ്റിങ്ങു വരും അപ്പൊ ഞാൻ എനിക്ക് ചെറിയൊരു നെഡ്സ് ഡിസ്കിന് പ്രോബ്ലം ആയിട്ടിരിക്കുവാനേ അപ്പൊ ഞാൻ ഈ ബെഡ് ഇടാത്ത കട്ടില് ട്ടില കിടക്കുന്നത് അവരൊക്കെ ബെഡ് ഇട്ട കട്ടില് അങ്ങോട്ട് അപ്പുറത്തു കിടക്കുവാ അപ്പൊ ഇവള് രാവിലെ രാത്രിയാകുമ്പോ കൂടെ പോയി കിടന്ന എണീറ്റ് വരും
ആ ആ ആ ആ പിന്നെ രാത്രിയാകുമ്പോ ഓരോ വാശികളല്ലേ ഏ
എന്തോ
രാത്രിയാകുമ്പോം പിള്ളേരുടെ ഓരോരോ വ ശികളല്ലേ അതിനെല്ലാർക്കും ഉണ്ട് ഫുഡ് കഴിച്ചില്ല പിള്ളേർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നത്
അതെ അല്ല ഞങ്ങ ഞങ്ങള് കഴിച്ചു
ആണല്ലേ ആ കിടക്കാൻ തുടങ്ങുവാണല്ലോ അല്ലേ
എ മഴ ഇപ്പൊ ഇന്നിപ്പോ ഇങ്ങനെ വിട്ടു വിട്ടാ ഇടക്ക് മഴ പെയ്യും ഇടക്ക് വേ ഇങ്ങനെ ചൂട് അങ്ങനെയൊക്കെയാണ് പകല് പിന്നെ വൈകുന്നേരം ഇതുവരായിട്ട് ഒന്നും മഴയൊന്നും പെയ്തില്ല
ആ അത് ശരി ഉം ഉം അപ്പം രാത്രിൽ എന്തായിരുന്നു അപ്പൾ കഴിക്കാന്
രാത്രിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ പനീർ കറി ഉണ്ടായിരുന്നു
ആണല്ലേ ആ അത് ശരി ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണോ
ആ ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ടാകും ഇപ്പ വയ്യാത്ത കൊണ്ട് പിന്നെ ഹസ് ഹസ്ബൻഡ് തന്നെയാ ഉണ്ടാക്കുന്നത് എല്ലാം ബെഡ്രെസ്റ്റ് ആണേ
ആണല്ലേ ആ ആ ആ ആ ആ അപ്പൊ പിന്നെ ആ അപ്പം ജോലികളെല്ലാം ചെയ്തോളുവോ
ആ എല്ല കൊഴപ്പമില്ല ഗതികേട്
ആ എന്നല് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ചെയ്യാൻ ഒരാളുള്ളപ്പം അത്‌ വലിയ കാര്യമാണല്ലോ ആ ആ ആ ചിലർക്ക് അങ്ങനെ പോലും ഇല്ല എന്ത് വയ്യായ്കയാണ് ന്നാലും അവർ തന്നെ ചെയ്യേണ്ട
ഇപ്പ പിന്നെ തന്നെ താമസിക്കുന്ന കൊണ്ട അങ്ങനെ കൂടെ ആരും ഇല്ലല്ലോ ഞങ്ങ ങ്ങള് തന്നെ ഉള്ളു ആ ആ അതുകൊണ്ട് അങ്ങനെ ആയകൊണ്ടാ എല്ലാം ചെയ്യേണ്ട വരുന്നെ
ആ എന്നാലും സഹായി
അതെയതെ അതെ ഉം വൈകിട്ടു എന്നാ സ് സ്പെഷ്യൽ ഉണ്ടാക്കി
വൈകിട്ട് ഞങ്ങള് വെളീന്ന് മേടിക്കുവായിരുന്നേ
ആഹാ
ആഹ് അപ്പ പുറത്തു പോയായിരുന്നു അപ്പം അത് പൊറോട്ടയും ബീഫും മേടിച്ചു അപ്പം പിള്ളേരത് കഴിക്കുവായിരുന്നു അപ്പ അവരു യൂണിഫോം എല്ലാം നാളെ സ്കൂളിൽ പോകുന്ന ഉള്ളതെല്ലാം എടുത്തൊന്ന് തേച്ച് വെക്കാന്നോർത്തോണ്ട് ചിലപ്പോം മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ കറണ്ട് കാണുകേല്ലായിരിക്കുവേ
ആഹ് അതെ അതെ നല്ല മഴയുണ്ടോ അങ്ങോട്ട്
ആഹ് ഇങ്ങോട്ട് മഴയുണ്ട് അത്യാവശ്യം പിന്നെ ഇന്ന് ഇച്ചിരി അങ്ങനെ വല്യ മഴയൊന്നുമല്ലായിരുന്നു വല്യ മഴയില്ലായിരുന്നു എന്നാലും എപ്പോഴാ മഴ പെയ്യുന്നേന്നേ അറിയത്തില്ല ആഹ് അറിയത്തില്ല ത്തോണ്ടെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാന്നോർത്തു ഇവിടെ കരണ്ട് പോയാ അല്ലല്ല ചെറിയ ഒരാൾ എൽ കെ ജിയിലും ഒരാള് നാലിലും ആഹ് അവിടെ സ്കൂളിൽ പോവുന്ന
ഉം ആഹ് മൂത്ത ആഹ് മൂത്ത മൂത്താള് മൂന്നില് നാലാം ക്ലാസ്സില് ഇരിക്കേണ്ടതാ അപ്പൊ കോവിഡ് വന്നപ്പോം അങ്ങനെ ഒരു വർഷം എൽ കെ ജി തന്നെ ആയി പോയി
ആണല്ലേ ആഹ് ഇവർക്ക് പിന്നെ അങ്ങനെ കുഴപ്പ പോലായിരുന്നു ഇവർക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സായിരുന്നു അപ്പ പിന്നെ അങ്ങനെ ഇരുത്തിയില്ല ഇവര് അങ്ങനെ ഓൺലൈനായിട്ട് പഠിപ്പിച്ച് കയ കത്തി വിടുായിരുന്നു ഏഹ് ആഹ് അതെ അതെ ഇല്ലെങ്കിൽ ആഹ് ആഹ് ആഹ് ഇവൾക്ക് പക്ഷെ അര വയസ്സ് കുറവാ ഇങ്ങനെ വരുമ്പോൾ പത്തിലൊക്കെ വരുമ്പോൾ പതിനാലരേ കാണുള്ളൂ ഇച്ചിരി നേരത്തെ കൊണ്ടു പോയി വിട്ടു ആഹ്
ഉം ഉം ഉം ആഹ് മോ രണ്ടാമത്ത ഇത് മോളാണെ അവള് ഇവ ഈ വർഷം എൽ കെ ജി ചേർത്തു
ആണല്ലേ ആഹ് ആ ഇത് ഇവിടെ രണ്ടാമത്തെ ആള് കൃത്യം പ്രായത്തിലാ
അതെല്ലേ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ട് നമ്മൾ ഈ ജൂണൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോളേ ഒത്തിരി
ആഹ് അതെ അതെ
ഇവര് രണ്ടുപേരും ഒക്ടോബറും ഡിസംബറിലും ആഹ്
ആഹ് അത് ശരി എൻ്റെ ഒരാൾ കൃത്യം രണ്ടാമത്തെയാൾ കൃത്യം മാർച്ചിലാ
ആഹ് ഹാ
സ്കൂളിന്റെ ആഹ് ഒരു ക ആഹ് കറക്റ്റ് ടൈമിലാ ചേർത്തേക്കുന്നെ എന്നാ മൂത്താള് ആറ് മാസം പുറകിലോട്ടുവാ ഏഹ് ഏഹ് എഹ് അങ്ങനെ പിള്ളേര് അപ്പം ഇവർക്ക് സ്കൂളിൽ സ്നാക്സ് അങ്ങനെക്കെ കൊടുത്തു വിടണോ?
ആഹ് മോക്ക് എല്ലം കൊടുത്തു വിടണം
ആഹ് ശരി ശരി അപ്പൊ ഫുഡൊക്കെ കഴിച്ചോളോ
ആഹ് ഇന്ന് കൊഴപ്പില്ലെന്നാ പറഞ്ഞെ കൊടുക്കുന്നെക്കെ കഴിക്ക്ണ്ട് ന്നാ പറഞ്ഞേ പിന്നെ എല്ലാരു കൂടെ എനിക്ക് തോന്നുന്നു പിള്ളേരെല്ലാം കൂടി ഇരിക്കുന്ന യായോണ്ടേ ചിലപ്പോം കഴിച്ചോളുന്ന് തോന്നു.
ആഹ് നമ്മള് വീട്ടി കൊടുക്കുന്ന തിനായിട്ട് അവര് അവര്ടെ കൂട്ടത്തി കഴിച്ചോളും
പിന്നെ മോനാണെങ്കില് അവന് സ്കൂളി ചോറുണ്ട് പക്ഷെങ്കി അവിട്ത്തെ ചോറ് അവൻ അത്ര പിടിക്കത്തില്ല
അഹ് അപ്പൊ കൊണ്ടു പോവോ വീട്ടീന്ന്
ചോറ് കൊടുത്ത് വിടുവാ
ആഹ് അയ് ശരി ആഹ് ആഹ് ആഹ് അ ഇവിടെ
ചോറും കറിയൊക്കെ
ഉണ്ടാക്കണം അല്ലേ എഹ് എഹ് ഇവിടേം രണ്ടു പേർക്കും കൊണ്ടു പോകണം
ആഹ് ഹ
പിന്നെ സ്കൂളിൽ കൊണ്ടോകുന്നത് കഴിച്ചോളും പക്ഷെ അതേ സാധനം നമ്മൾ വീ ണ്ട് കൊടുത്താല് വേണ്ട സ്കൂളിലാണെങ്കിൽ അത് പിന്നെ എല്ലാരും കൂട
കൂടെത്തിരുന്ന് പിന്നെ കൊറെക്കെ ടീച്ചർമാരും ഇത് ചെയ്യുന്നോണ്ട് കഴിച്ചോളും
ആഹ് ഇപ്പൊ ഫുൾ പാത്രം ഫുള്ള് ക്ലീനായിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷെ അതേ സാധനം ഇവിടെ കൊടുക്കുവാണെങ്കി വാരി കൊടുത്താലും വേ ആഹ് വാരി കൊടുത്താലും അവൾക്കത് വേണ്ട
ആഹ് ഹ ഹ
ഏ ഏഹ് എങ്ങനെ അ അവിട്ന്ന് ഒത്തിരി ദൂരമുണ്ടോ സ് സ്കൂൾലോട്ട്
മോൻ പ രണ്ടു പേരും അടുത്തെടുത്ത് രണ്ടുപേരും രണ്ട് സൈഡിലോട്ടാന്നേള്ളൂ അടുത്തടുത്താ ഒരാള് കെഴക്കും ഒരാള് എല പടിഞ്ഞാറും അങ്ങനെ
ആഹ് അശരി ഏ
അപ്പൊ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ന്തോ
ഒരേ സമയം വരുവോ
മ മോക്ക് പത്ത്മണി തൊട്ടാണെ മോനാ ണെങ്കി ഒമ്പതേകാൽ കിയുമ്പ കൊണ്ടോ വിടും അപ്പ കൊണ്ടു വിടുന്നതിന് കൊണ്ടുവരുന്ന ഇച്ചിരി വ്യത്യാസണ്ട് മോക്ക് വിടുന്നത് മൂന്ന മണിക്ക് വിടും അവനാണേ നാല മണിക്ക് വിടുള്ളൂ
ആഹ് അശരി ഉം ഉം പിന്നെ ഉം കുക്കിംഗൊക്കെ താല്പര്യണ്ടോ?
കുക്കിംഗക്കെ എ വയ്യാത വയ്യാതാനപ്പ നമ്മള് തന്നെയാ
ആഹ് അല്ല ഇനെ വെറൈറ്റി പരീക്ഷിക്കാനൊക്കെ ഇഷ്ടമാണോന്ന്
വെറൈറ്റി ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പരീക്ഷിച്ചിട്ടില്ല പരീക്ഷിച്ചിട്ടും നമ്മളന്നെ കഴിക്കണ്ടേ
ആ അതെ അതെ ചിലപ്പോ അത് ശരിയായും കൂടില്ലെങ്കിൽ എല്ലാം നഷ്ടാവും
പിന്നെ ഹസ്ബൻറ് അത്യാവശ്യംക്കെ
ആഹ് കുക്ക് ചെയ്യുന്ന ആഹ് അ ശരി അപ്പൊ നമ്മൾ കഴിച്ചു സഹായി ച്ചാ മതില്ലേ ഹ്
മാത്രല്ലാ അങ്ങനെ വെറൈറ്റി ആയിട്ടെ എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കും കേക്ക്ക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുന്നല്ലല്ലേ പ്പളു അങ്ങനെ അത് ശരിയാണവന്നില്ലല്ലോ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ങ് ട്രൈ ചെയ്യും പിന്നെ മീറ്റൊക്കെ ആണെങ്കിലും ആഹ് ഹ സ് ബന്നെ കറി വെക്കുമ്പോ ടേസ്റ്റാണ് എന്നെ കാട്ടിലും
അത് ആണുങ്ങൾ വെല്ലപ്പോഴുവെ വെക്കുള്ളെങ്കിലും ഓരോ അത് വെക്കുമ്പോം ടേസ്റ്റായിരിക്കും ഇവിടെ പിന്നെ ഞാൻ മാത്രമാണ് വക്കല് ഏഹ്‌ഹ് ചേ വല്ലപ്പോഴും വെക്കുവാണെങ്കി നല്ലതാ ക്ഷെ
അതെ അതെ അതെ ഇപ്പൊ ഒരു മാസായിട്ട് പെട്ട് കിടക്കുവാ.
ആണല്ലേ വെക്കാതിരിക്കാൻ നിവർ
നിവർത്തിയില്ലാതെ പിള്ളേർക്കാണേലും സ്കൂളിലൊക്കെ കൊണ്ടോണ്ടതും ടൈമിങ്ങില് വിട തും അവരെ ഇവട്ന്നും കഴിപ്പിക്ക്യൊക്കെ ചെയ്യണല്ലോ ആഹ് അതെ അതെ അതെ അതെ അതുകൊണ്ട് പിന്നെ രാവിലെ എനിക്കാണെങ്കി ഒട്ടും വയ്യാ എനിക്ക് എന്തേലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീരെ വേ ഭയങ്കര വേദനയാ
ആണല്ലേ ഡിസ്ക് അകൽച്ച അങ്ങനെയാണോ.
അല്ലല്ല. ഞാ ന്ന് വീണപ്പഴേ ഡിസ്ക് ബൾജ് ആയി പോയി ആഹ് അപ്പം ബൾജായിട്ട് അയിനകത്തൊരു വെയിനും കൂടെ
അ അഹു ഓഹ് ശരി അത് ശരി. ആഹ് അത് ശെരി അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യണോ?
അഹാ മറ്റേ ഇൻ മറ്റേ പ്രാ അല്ലാതെ ഹോസ്പിറ്റലി കൊണ്ടോയാല് ഓപ്പറേഷനാണ് ചെയ്യാ. ആഹ് ഞാൻ പിന്നെ ആയുർവേദത്തിലാ പോയേ.
അഹ് ശരി അപ്പ അത് ആഹ് ആയുർവേദം നല്ലതാണ് കഴിച്ചിട്ട് മാറ്റം ഉണ്ടോന്ന്
റസ്റ്റും കൂടി എടുക്കുമ്പം കൊഴപ്പമില്ല വേനയൊന്നു ഇല്ല തിരുമ്മാം തിരുമ്മ തിരുമ ചെയ്യുന്നെന്നാ പറഞ്ഞേ പക്ഷെ പരമാവധി കുഞ്ഞുള്ളോണ്ട് ഞാൻ പിന്നെ അങ്ങനെ അവളങ്ങനെ ഉണ്ടായി പിന്നെ ഞാനങ്ങനെ മാറി നിന്നിട്ടില്ല.
ആഹ് ഓഹ് ഓഹ് അപ്പൊ അവിടെ കിടന്ന് ചെയ്യണമായിരിക്കും അല്ലെ അഡ്മിറ്റ് ആയിട്ട് ഓഹ് ഓഹ് ശരി ശരി പിള്ളേരുള്ളപ്പം ആഹ്
അതിനെ വേ കുറവുണ്ടോ എങ്ങനാന്നൊക്കെ അനുസരിച്ചായിരിക്കും പിന്നീട്
ആഹ് ശരി ശരി. അപ്പം തിരുമ്മുവാണെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് മാറും. ഇച്ചിരിരൂടെ പെട്ടെന്ന് ആഹ് ആഹ് ഉം പിള്ളേര്ടെ പിള്ളേരെ ഇട്ടിട്ട് നടക്കേല്ലല്ലോ അല്ലേ
അതാണ് അവള ഇങ്ങനെ മാറി നിന്നിട്ടില്ല കുഞ്ഞ് ഇളയത് അതുകൊണ്ടൊരു വെഷ് മം. പിന്നെ ഞാൻ വിചാരിക്ക ഇത് ഇങ്ങനെ കിടന്നിട്ട് നമുക്കങ്ങ് ഭയങ്കര ബോർ ആവുവാണേ
ആഹ് അതെ അതെ. ഓരൊക്കെ ഡെലിവറി ഡെലിവറി കഴിയുമ്പഴാണ് ഒരു കിടപ്പ് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ ഏഹ്
ഈ കിടപ്പ് നമുക്കത്ര പറ്റുന്നില്ല.
ആഹ് അപ്പം ആഹ് ഒട്ടും ആഹ് അതെ അതെ കെടക്കുന്ന സമയത്തായിരിക്കും ഒത്തിരി ഒത്തിരി പണികൾ ചെയ്യാനുള്ള ആഗ്രഹം വരുന്നത്. മടുപ്പായിരിക്കും അപ്പ ഒന്ന് കിടന്നാ മതിന്നായിരിക്കും. ന്ന് ആഹ് നമ്മളേ ഏഹ് പ നിർബന്ധിച്ച് ചെയിക്കുന്നതെല്ലാം നമുക്കൊരു മടിയാണല്ലോ ഇപ്പൊ കിടക്കണോ ന്നുള്ളൊരു ഇത് വന്നോണ്ടല്ലേ. ഏഹ് എപ്പഴാ എന്നതാ ഒരാക്ക് വരുന്നേ ന്നാല്ലേ അറിയ ത്തില്ലാത്തത്. ഏഹ് എഴുന്നേറ്റ് ഓടി നടക്കുമ്പോ അതിന്റെ വെലയൊന്നും അറിയത്തില്ല.
ആഹ് അതെ അതെ. പിന്നെല്ലാർക്കും ഒരു ബുദ്ധിമുട്ടാവുവന്നേ നമ്മള് വയ്യാതായ വീട്ടിലുള്ളവർക്കും ബു ദ്ധിമുട്ടായി പിള്ളാരും ബുദ്ധിമുട്ടണം.
ആഹ് അതെ അതെ.
അതൊക്കെ ആഹ് ത്
അതൊരു വെഷമം പിന്നെ വെ മാറിക്കോളൂല്ലോ
അതെ അങ്ങനൊ ര് സമാധാനത്തി ഇരിക്കുന്നു. എങ്കിലും ടെൻഷനാ പെട്ടെന്ന് വെച്ചാ നമ്മക്കേ ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ വയ്യാതെ വരുവാന്ന് പറയുമ്പഴേ അപ്പൊ ഭയങ്കര ടെൻഷ നാന്ന് എനിക്ക് ബി പി ഒക്കെ ഹൈ ആയി ആകെ മൊ
ആ അത് ശരി ആ പിന്നെ നോക്കാനും ഒരാളുണ്ട്. പിന്നെ മരുന്ന് കഴിച്ചാൽ മാറുമന്നും കൂടെ ഉള്ളത കൊണ്ട് പിന്നെ നമ്മൾ ധൈര്യമായിട്ട ഇരിക്കുക. ക്ഷമയോടെ ഇരുന്നിട്ട് ഏ ഇത് നമ്മൾ ഓർത്ത മതി ഇതിലും വലിയ വേറെ ആൾക്കാര വന്നത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒന്നും അല്ലലോ എന്നോർത്താമതി ആ അപ്പോഴേക്കും അപ്പോഴേക്കും അവർ സമയയാവുമ്പ ഇതെല്ലാം മാറിക്കോളും ആ അയോ
പിന്നെ അവിടെ വേറെന്താ ഉണ്ട് വിശേഷങ്ങൾ
ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇല്ല എല്ല ഇവര് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു പിള്ളേര്. അപ്പൊ അത് കഴിഞ്ഞ പിടിച്ച് കിടത്താൻ വേണ്ടയിരിക്കുകയാണ് ഇനി സ്കൂളിൽ പോവാൻ നേരമാകുമ്പോം വിളിച്ചാൽ ഇനീക്കയില്ല നേരത്തെ കടത്തിയില്ലെങ്കില് ആ രാവിലെ ഉറക്കും എന്നാ വെക്കേഷന്റെ സമയത്ത് വിളിക്കാൻ വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു നാ രാവിലെ എനിക്ക് സ്കൂളുള്ള ദിവസം എണിക്കുകല്ല ഇപ്പം അവധിയാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ചോദിക്കും ഇന്ന് അവധിയെല്ലേ ചോദിച്ചിട്ട് കേയറിക്കിടക്കും പടുത്തം ഉുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഉരുട്ടി പുരട്ടി എ എണീപ്പിക്കണം എന്നാൽ ശരിയേ
ആയിക്കോട്ടെ ശരി ഓക്കെ